ആഹ്
അടെ പർഞ്ഞോ ആഹ് ആഹ്
അപ്പൊ അന്ന് അങ്ങനൊരു അബദ്ധം പറ്റിയത് കൊണ്ട് ആഹ് ഉം ഹസ്ബന്റിന്റെ ചേട്ടനൊക്കെ വലിയൊരു പുള്ളി പറഞ്ഞതായിരുന്നു അങ്ങനെ ചെയ്യണ്ടാന്ന് അതുകൊണ്ട് പുള്ളിക്കാരിക്ക അവര്ക്കൊരു തൃപ്തിയില്ല
ആഹ് ആഹ് ഇനിയിപ്പം എന്താ ചെയ്യാ ഇപ്പ തൽക്കാലത്തേക്ക് അല്ലേ
ആഹ് തൽക്കാലം ഷീറ്റ് ഇട്ത്തിട്ടിട്ട് പിന്നീട് നമുക്ക് ഹേ ഇത്ടാ സ്റ്റെയറ്ടാ
ഉം അമ്മേലോട്ടെക്ക് സ്റ്റെയർ കിട്ടില്ല
ഇല്ല സ്റ്റെയറ് ഇട്ടില്ലായിരുന്നു. നമുക്ക് നമ്മള് ഉദ്ദേശി ച്ച ബഡ്ജറ്റില് നിന്നില്ല
ആഹ് അന്നേരം അങ്ങനെ ചെയ്ത് പല
ആഹ് അതെ നമുക്ക് പൈസയുടെ ഒരു കോറവുണ്ട് പിന്നെ അത അങ്ങനെ
അതെ എന്നെങ്കിലും വീടെടുക്കാനാണ് കൊർച്ചൊന്നും പോരല്ലോ?
അതെ കോർച്ച് വയസ്സ് നമ്മള് ഉദ്ദേശിക്കുന്ന ഇതിലെത്തില്ല
അതൊന്നും എത്തില്ല അതെ അതെ പിന്നെ നമ്മൾ എന്തായാലും അറേഞ്ച് ചെയ്യണം.
ആഹ് അത്യാവശ്യം നമ്മരെ കയ്യില് എങ്ങനെങ്കിലും ഒരു എമൗണ്ട് കാണണം ല്ലെ ആഹ് ആഹ് ഞാനൊക്കെ ഇങ്ങനെ ചിന്തിച്ചു വീടൊക്കെ എടുക്കുമ്പോ കറിയോ
വീട് വെച്ചത് എടുക്കാനാ പ്ലാന് അതോ? ഏഹ് പുതിയതായിട്ട് പണിയാ അതാ നല്ലത്
ഉം അത് നമ്മളെ ഇഷ്ടത്തിന് ഒര് വീടെല്ലെ എടുക്കൂ അപ്പ നമ്മള് കൊർച്ച് ഇഷ്ടൊക്കെ ഇണ്ടാവും ഓല്ലാ
പിന്നെ
ആഹ്
ഞ് പ്പഅങ്ങനെ ചെയ്താ മതി ഉം സ്ഥലംണ്ടോ ഇപ്പ ഇപ്പ താമസിക്ന്ന വാടയ്ക്കാ അതോ?
അല്ല വാടൊക്കല്ല വീടെനെ സ്ഥലം ഇല്ല സ്ഥലം ഇപ്രവശ്യം നോക്കണം എന്തായാലും ആഹ് ഇപ്രാവശ്യം നോക്കിട്ട് ഞാനങ്ങനെ സ്ഥലം എടുത്തിട്ട് പിന്നെ ഒന്ന് രണ്ട് വർഷം ത്ത് ഒരു വർഷം കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് അവക്ക് വീട്ടി കഴിഞ്ഞിട്ട് വീട് വെക്കാവല്ലോ
ആഹ്
ആഹ് ആഹ് അങ്ങനെ വെച്ചിട്ട് പിന്നെ ഒന്ന് രണ്ട് ലോണൊക്കെ ഇണ്ടാവല്ലോ എന്തെങ്കിലുംങ്ങനെ ചെറിയ ചെറിയ എമൗണ്ടൊക്ക കുറഞ്ഞ ലോണൊക്കെ നോക്കി
ആഹ് അതെ അങ്ങനെയൊക്കെ ചെയ്താ മതി നമുക്ക് മറ്റേ ഇത് കിട്ടില്ലേ വീട്ട് വീട് ക്കാൻ പിന്നെ അങ്ങനെ കിട്ട് കിട്ടുവോ
അത് കിട്ടുവോന്നു നോക്കണം അത് ഗവൺമെന്റിന്ന് അല്ലെ ആ ഇവ നിങ്ങളത് എടുത് ട്ടില്ലേ
ഞങ്ങക്കത് കിട്ടിയിട്ടില്ല ഏഹ് ഞങ്ങടെ സ്ഥലം പുൽ ഹസ്ബന്റിന്റെ ചേ ഒരു ചേട്ടൻ മരിച്ചുപോയായിരുന്നു.
ആഹ് ആഹ്
അപ്പ പുള്ളിയുടെ പേരിലുള്ള സ്ഥലം ഞങ്ങക്ക് തന്നതാ
ആഹ് ആഹ്
അപ്പൊ ഞങ്ങടെ കയ്യില്ള്ള കൊർച്ച് കാശ് വെച്ച് ഞങ്ങള് തട്ടിക്കൂട്ടിന്ന് തറ പണിത് അത്രയ് ആക്കി ഗോൾഡൊക്കെ പണയം വെച്ച് ആക്കി
ആഹ് ആഹ്
അപ്പൊ ഇനി മെയിന്റനൻസിന് അവര് നമുക്ക് ചെയ്തു തരാന്ന് പറഞ്ഞിട്ടുണ്ട് മെയിന്റനസിനുള്ള
ആഹ്
ക്യാഷ് നമുക്ക് അറേഞ്ച് ചെയ്യാന് കൊടുത്താ മതി നമുക്ക് അറേഞ്ച് ചെയ്യാന്ന് പറ
ആര് പർഞ്ഞു
ആ ഞങ്ങള അവിടെ ഉ മുനിസിപ്പാലിറ്റിയില്
ആഹ് അതെത്ര തരന്ന് പറഞ്ഞോ
എന്തടാ
എത്ര എമൗണ്ട് തരുന്ന് പർഞ്ഞോ
അത് പറഞ്ഞില്ല.
സാധാരണ നമുക്ക് വീട് വെക്കുമ്പോം അത്രം ആറ് ലക്ഷം രൂപ പാസ്
ആഹ് അത് ഇപ്പഴ ആറു ലക്ഷം ആക്കിയത് മറ്റേത് നാലു ലക്ഷ ആരുന്നു
അപ്പൊ നിങ്ങ അന്നേ തുടങ്ങിയതാ വീട് പണി
ആ വീടുപണി ഞങ്ങൾ ചെയ്തിട്ടിട്ട് കൊറെയായി
ഓ അത് ശരി
ഉം ഇല്ലില്ല അത്ര ആയിട്ടില്ല മൂന്ന് വർഷം ആവണു ചെയ്ത
അതെ ഇപ്പൊ ആറു ലക്ഷം രൂപോലും
ആ ഇപ്പ ആറ് ലക്ഷംഉണ്ട്
ആഹ് അതാവുമ്പ അത്യാവശ്യം ഒരു പൈസ ആയില്ലേ
അതെ
ആഹ് പിന്നെ എത്ര നാല് സെന്റ സ്ഥലം സ്ഥലം നാലു സെന്റ അങ്ങനെറ്റും പറീനെറ്റു. ആഹ് അല്ല കൊടുക്കുന്നതല്ല നാല്സന്റെ സ്ഥലത്തിനല്ല വീട് വെക്കാൻ പറ്റോ?
ആ നാല് സെന്റ സ്ഥലത്തില്
ആഹ് ആഹ്
ആഹ്, പിന്നെ, നമ്മൾ, സ്ഥലത്തിനും, വീടിനും, കൂടെ, എഴുതി, കൊടുക്കണം.
അങ്ങനെ കിട്ടുന്നുണ്ടോ?
അങ്ങനെയും കിട്ടും സ്ഥലം ഇല്ലാത്തവർക്ക് ആദ്യം നമ്മള് സ്ഥലത്തിന് എഴുതി കൊടുക്കണം
അതെ
ത്തിന് എഴുതി കൊടുത്ത സ്ഥലം പാസാവും ചിലർക്ക് സ്ഥലം വീടും കൂടെ പാസ്സവുന്നത് ആദ്യം നമുക്ക് സ്ഥലം മേടിക്കാനുള്ള പൈസ കിട്ടും
പൈസ പൈസായിട്ട് തരുവോ?
പൈസ ഇട്ടിപ്പ നമ്മള് ഇപ്പ എനിക്ക് പാസ്സ യിട്ടുണ്ടെങ്കി ഇപ്പ നമ്മളൊ ഒരു സ്ഥലം കണ്ടുവെക്കുവല്ലോ
ആ ആഹ്
അപ്പോൾ അയാ അവിടുത്തെ ഓണറുമായിട്ട് നമ്മള് കോടാക്ട് ചെയ്ത് ഏ, പൈസ, നേരിട്ട്, അവരിക്കാ, കൊടുക്കുന്നത്.
അതെ അ, ആഹ്.
ആഹ് അവരുടെ ഇനിപ്പ അതിനും കൂടുതൽ ചിലപ്പോ അതിനും കുറവ സ്ഥല പൈസ കൊടുക്കണെങ്കി നമുക്ക് ആഹ് സ്ഥലത്തിന് ഇത്ര വിലയില്ലെങ്കി നമുക്കത് കൂട്ടിക്കാണിക്കാം വില അത്രണ്ടെന്ന് കാണിച്ചിട്ട് ആഹ് ഒരു എമൗണ്ട് ഉണ്ടല്ലോ അപ്പൊ എത്രയും നാ സ്ഥ
അനമക്ക് കുഴപ്പില്ല ഞമ്മക്ക് അത് വെച്ചിട്ട് അതിന്റെ കൂടെ കൂട്ടി സ്ഥലം വാങ്ങാം
ആഹ് അതെ
അപ്പൊ അവര് തരുന്ന സ്ഥലം നമുക്ക് ചില പറ്റണന്നില്ലല്ലോ
ആഹ് അതെ അതെ അല്ല നമ്മള് തന്നെ സ്ഥലം നോക്കി വെക്കണ്ടേ
അതെയ ആഹ പിന്നെ അമ്മമ്മ നമ്മെന്തായ നമ്മെ നാട്ടില് നമ്മെ ഏരിയയില്ൽ നമ്മൾ നോക്കും നമുക്ക് എവിടെടക്കെയോ പോയിട്ട് താമസിക്കാൻ പറ്റില്ലല്ലോ നമ്മൾ ഇത്രരിയും നാളം ജനിച്ചച്ച്
ആഹ അതെ അതെ ആ നമ്മുടെ നാട്ടിൽ തന്നെ നമുക്കിപ്പോൊ ഏഹ റേറ്റ് കുറവിലൊക്കെ സ്ഥലം കൊടുുന്ന ഏരിയൊക്കെ ഉണ്ടാവുമല്ലോ
അതെ അതെ ആഹ് ആഹ
അപ്പ ആ സ്ഥലത്തില് നാല് സെന്റ് നമ്മുടെ കയ്ൽ കൂടുതൽ കാശ് നമുക്ക് ഇറക്കാനുണ്ടെങ്കിൽ ന അതിനനുസരിച്ച് നമുക്ക് സ്ഥലം കൂടുതലായിട്ട് മേടിക്കാം
അതെ ഞാൻ ഇതുവരെ ഇത് ഇത് കേട്ടിട്ടില്ല കേട്ടോ ഈ സംഭവം കേട്ടിട്ട ഗവൺമെന്റ്
ഗവൺമെന്റിന്റെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ആദ്യം സ്ഥലത്തിന് പാ തായിരുന്നു ആ അത് വേറൊരു സ്ഥലത്ത് വ അല്ലെ സോറി വേറെ സ്ഥലത്തല്ല ഞാൻ പാലക്കാടാണ് അപ്പൊ അപ്പൊ ഞങ്ങളവിടെ ഞങ്ങക്ക് സ്ഥലം പാസ്സ ആായപ്പോ ഞങ്ങള് പോയി കണ്ടണ്ട് ഞാനൻും ഹസ്ബൻഡ ഒക്കെ പോയി കണ്ടണ്ട് കൊഴപ്പമില്ല നല്ലൊരു സ്ഥല ആന്നു അവ സ്ഥലം പാസായി നമ്മ എഴുതി കൊടുത്ത് നമുക്ക് സ്ഥലം പാസ്സകുമ്പോ നമ്മള തന്നെ സ്ഥലം കണ്ടുവെക്കണം കേട്ടോ നമുക്ക് മേടിക്കാൻ തരത്തില്ല നമ്മുടെ റേറ്റിൽ ഒതുങ്ങുന്ന സ്ഥലം പോയി കണ്ട വെച്ചു
അതിപ്പോ ഇത്ര സ്ഥലം കൂടിയാ പ്രശ്നാ ഇത്ര നാല് ഒന്ന ഇണ്ടാ
ആ നാല് സെന്റേ പാടുള്ളൂ നമുക്ക് കൂടുതൽ വേണമെങ്കിൽ സെപ്പറേറ്റ് ആധാര ആക്കാം
അതെ അതെ ആ മനസിലായി ആ ആഹ് ഇപ്പൊ അയിന്റെ വീട്ടിന്റെ അടുത്തിന്ന സ്ഥലം വേറെ ആധാര ആക്കിട്ട ലേ ആഹ ആഹ
അവര്പ്പോൊ ഒരു വീട് വെക്കാനുള്ള ഒരു ബഡ്ജറ്റിൽ ഒരു നാല് സെന്റ് സ്ഥം അവർക്ക് എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റോ അത്രയല്ലേ ഉള്ളൂ
അതെ അതെ ആ പിന്നെ നമുക്ക് ആ സ്ഥലത്തി കൂട്ടിട്ട് എടുക്ക പറ്റ അപ്പം നമ്മ വേറെ സെപ്പറേറ്റ് ആധാര ആക്കിയാല് അതിന്റെ കൂടെ കൂട്ടി നമുക്ക് ആ വീട് എടുക്കാലോ
ആ അതെ അതെ അങ്ങനെ ചെയ്യാം ആഹ അപ്പൊ ഒരു വട്ടം ഞങ്ങക്ക് അത് അങ്ങനെ വെച്ചു പിന്നെ അത്െന്തൊക്കെയ കാരണം കൊണ്ട് ഞങ്ങക്കത് യി സ്ഥലം പോവ അങ്ങനെ എന്തണ്ടായി നമ്മള് സ്ഥലം പാ്പ നമ്മളരു ടോക്കൺ കൊടുത്തിട്ടാ മതി നമ്മുടെ കൈൽ കാശ് വെച്ചിട്ട് നമുക്ക്ിത് ഉറപ്പ് കുണ്ടെങ്കി നമ്മുടെ കൈൽ കാശ് വെച്ച് അഞ്ചോ പത്തൊക്കെ കൊടുത്തിട അപ്പൊ പിന്നെ അവര് ആ അഡ്വാൻസ് കൊടുത്തിട്ട് ട്ടാ മതി അപ്പൊ പിന്നെ അവരത് ആർക്കും കൊടുത്തിടില്ലല്ലോ
ആ ഇതിപ്പൊ നമ്മ കൊടുത്തന കൊറെേ ലേറ്റ് ആകുന്നുണ്ടോ കിട്ടാാനങ്ങെ വേൻ പാസായിനോ
ഞങ്ങൾക്ക് അവിടെ പെട്ടെന്ന് പാസ്സ ആയായിരുന്നു പക്ഷെ എൻന്റെ അനിയത്തിക്ക് പാസ്സായിട്ട് കിട്ടിട്ടില്ല ഇതുവരെ അവള് ലൈഫിലാ കൊടുത്തിണ്ടർത് ലൈഫ് എന്നൊരു പദ്ധതി ഉണ്ടല്ലോ ആഹ സർക്കാരിന്റെ തന്നെ അപ്പൊ അതില് കൊടു സ്ഥലം പാസ്് ഉ സ്ഥലത്തിന് പാസ് ആായിട്ടുണ്ടന്ന് പറഞ്ഞിട്ട് അല്ലാതെ ബഡ്ജറ്റ് വന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പെൻഡിങ്ങിൽിരിക്കുവ അവരുടെസ്
അത് ശെരി ആ ആ അ ഇത ചില ഇതൊക്കെ നോക്കണ്ടാവും അല്ലേ അവർക്ക് എന്തെങ്കിലും അവരെ പ്പ നമ്മള് കൊടുക്ക നുമ്പം നമ്മളെ ഇതൊക്കെ ഒന്ന് അവർ നോക്കുന്നുണ്ടാവും. പിന്നെ ഞമ്മള അവസ്ഥ സിറ്റുവേഷൻ എന്തന്ന്, ആഹ
വൈഫിനു ആണെങ്കിൽ അവരൊക്കെ വീട്ടില സ്ഥലംണ്ടോ എന്റെ വീട്ടിൽ പിന്നെ സ്ഥലംഇല്ല. ഞങ്ങളാകെ നാല് സെന്റേ ഉള്ളൂ, അതില് മൂന്ന് പെൺമക്കളാ.
ഓ ശരി ആ നിങ്ങക്ക് കുറച്ചും കൂടി കിട്ടാലു നിങ്ങക്ക് കൊറച്ചും കൂടി അതിൽ ഇതുണ്ട്.
ആ അതെ അതെ
ഇപ്പ എല്ലോ അങ്ങനെയാണല്ലോ നമ്മളെ സിറ്റുവേഷൻ കാര്യല്ലാം നോക്കിട്ടാണല്ലോ കൊടുക്കുന്നേ, ഉ അതങ്ങനെ തന്നെയാ വേണ്ടത്
അതെ അതെ അർഹതയുള്ള
ണച്ചാൽ എന്ത് സാനം അർഹദപെട്ടവർക്ക് കിട്ടണം അല്ലേ അന്ന അതിനൊരു വാല്യൂ ഉള്ളു കിട്ടിയവർക്കന്നെ കിട്ടിക്കൂടുമ്പോ അതിന് വാല്യൂ ഇല്ലല്ലോ. ആ പിന്നെ അവരെ കണ്ണീരും കഷ്ടപ്പാടും അവർക്കത് കിട്ടുമ്പോ അത്രയും വലിയ സന്തോഷം രിക്കും ആ പ്രാർത്ഥന അത്രയും ഉണ്ടാവും.
ഉം
ആ ഇപ്പൊ മുമ്പൊക്കെ അങ്ങനെയല്ലെ റേഷൻ കടക്കെ ക്കെ എന്താ പറയണ്ട് റേഷൻ ഇത് കിട്ടിയർക്ക് കിട്ടിയർക്ക് ആധാരം നോ മറ്റേ കാർഡ് നോക്കുന്ന അവർക്ക് പിന്നെ അത് എ പി എൽ അയിക്കും, ആ പിന്നെ അതിനൊക്കെ ഒരു മാറ്റ റ്റം വന്നില്ലേ
മാറ്റം വന്നു പിന്നെ
അവര് അതൊക്കെ നല്ല കാര്യവും ഇല്ലെങ്കിൽ പിന്നെയും പിന്നെയും ആൾക്കാർ ഇങ്ങനെ വഞ്ചിക്കപ്പെട്ടോണ്ടിരിക്കും.
ആ അതെ അതെ അങ്ങനെ അവിടെ അവിടെ ഒന്ന് അന്വേഷിച്ച് നോക് നമുക്ക് സ്ഥലത്തിനോ
എന്തായാലും ഞാൻ ഇയാള് പറഞ്ഞ എന്തായാലും നല്ലൊരു ഉപകാരമായി. ഞാൻ എന്തായാലും അത് അന്വേഷിച് നോക്കട്ട് എന്ത സംഭവം എന്നൊക്കെ. ആ ആ നമുക്ക് ചെറിയൊരു എമൗണ്ട് ആയാലും നമുക്ക് കിട്ടിക്കണ അത്രയും ഒരാശ്വാസം വല്ലോ ഇനിപ്പ എന്നാലും ഒരു സ്ഥലെടുക്കാന്ന് വിചാ അന്റെ ഇവിടെയൊക്കെ ഇല്ലേ ഒരു സെന്റിനൊക്കെ ഇവിടെ എങ്ങനെ പോയാലും ഇവിടെ രണ്ടിന്റെ അടുത്താവും നല്ല പൈസയാ പക്ഷെ ടൗൺ ഭാഗാന്ന് ആ എങ്ങനെ പോയാലും ഉം വല്യ ടൗണില്ല എന്നാലും ഈടെയൊക്കെ സ്ഥലത്തിന് നല്ല പൈസയാ അതും സ്ഥലത്തിന് എ റ്റന്ന്റിയ മണ്ണ് ഇടേണ്ട സ്ഥലത്തിന് അത്രയും പൈസ ആ അപ്പൊ ചിന്തിച്ചു നോക്കിയെ നമ്മ അത് വാങ്ങിട്ട് മണ്ണ് ഇടാന്ന് വച്ച മണ്ണിന് എത്ര പൈസയുണ്ട്.
അതെ
ആ പൊഴി നിറക്കാന്ന് വച്ച എത്ര പണിയുണ്ട്
ആ പിന്നെ
നല്ല കഷ്ടപ്പെടണം അതാണ് മ്പേ ഒക്കെ എടുത്തിട്ടവർക്ക് നല്ല ആശ്വാസം
ഉം അതെ പിന്നെ എന്റെ എൻ്റെ വീട്ടിലേക്കും വീടിന് പാസ യി കിടപ്പുണ്ട്
ആ ആ
മൂന്ന് നാല് വട്ടമായി പാസായിട്ട് ഇരിക്കുണു ഓരോ തവണ പാസ്സാകുംപോഴും ഞങ്ങൾക്കൊന്നുമില്ലെങ്കിൽ പ്രസവം ചേച്ചിക്ക് പ്രസവം എനിക്ക് പ്രസവം അതുകൊണ്ട് വീട്ട ആ എന്റെ വീട് എന്റെ സ്വന്തം വീട്
ആ ആ എടാ ഞാൻ പിന്നെ വിളിക്കാട്ടോ
ശരി